ഹലോ കേക്കുന്നുണ്ടോ
ഇപ്പ് കേൾക്കുന്നുണ്ട്
ആ
ഞാനേ പിന്നെ വയനാട്ടക്കൊക്കെ വന്നിക്കണ്
ആ ആണോ
ആ ഞാന് ഹസ്ബൻറും ഉ അവിടെ ടൂറ ആയിട്ട് വന്നിക്കണ് റിസോർട്ടോന്ന് എടുത്ത് നിന്നിട്ട് ട്ടില്ല കേട്ടോ ഞങ്ങള് രവില അവിടു ക്കെ വന്നാറിയില്ല അവിടെ പോയടുത്ത് ഇതൊക്കെ ഉണ്ട് എന്താണ് കായലൊക്കെ ഉണ്ട്
ആ ആ് പൂക്കോട് തടാകോ
ആയത് അതാ നിനക്ക്റിയില്ല കൊറേ ആയി
ആ ഇപ്പൊ വരിയാണെങ്കിലൊക്കെ നല്ലതാ കാരണം ഇപ്പൊ കൊറേ സ്ഥലങ്ങളും അത് കുറേ സാധനങ്ങൾ കുട്ട യാക്ക് കളിക്ക പി ആലും വലിയൂർക്ക് കാണാനുള്ളതും കൊറേ ഉണ്ട് വൈത്തിരി ആ സ്ഥലത്തൊക്കെ കൊറേ ഉണ്ട് ഉം
അങ്ങനെ ഒക്കെ കാ അങ്ങനെ വ വന്നിരുന്നു പിന്നെ ഇറെ രണ്ടാമത്തെ താത്താക്ക് നക്കണ താത്ത ഉം വയനാട് ആരുന്നു അയിന്റെ വയനാട് അ അവിടെന്ന് അറിയില്ലെടോ അയിറെ വീട് ആ ചുട്ടിയതാണ് ഒരു മോളെ ഉണ്ടായിന്നള്ളു
ഏ
എന്നിട്ട് ഞാന അതദേമാേർക്ക് അതിന്റെ കുടുംബത്തില് കല്യാണം ഉണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് വന്നീന്ന് അതിന്റെ കൂടെ
ആഹ
ആയിട്ട് ഒരുരീസ അവിടെ നിന്ന് അന്ന് ഭയങ്കര തണുപ്പരുന്നു തനുക്ക് ച്ച ഭയങ്കര തണുപ്പ് ഓര്ക്കും എല്ലാം കാപ്പിിക്കുരുവിന്റെ കൃഷിയണ്ട്
ആഹ ആഹ
ഉം എന്നിട്ട് അവിടുന്ന് കാപ്പിക്കൂരും കുടുന്നീ നു കാ അത് പൊടിച്ചതൊക്കെ കൊടുന്നീ ഞങ്ങള്
ആ ഇവിടെ എന്റെ ഉമ്മാന്റെ പരയത്തെ. ആൾക്കാർ വരും
ആ ഒരു നാട്ടിലുള്ള ആൾക്കാരല്ലേ ഓരൊക്കെ എങ്ങോട്ട് വന്നാലും ഭയങ്കര തണുപ്പക്ക അകത്തൊക്കെ ചെരിപ്പ് ഇട്ടിട്ട് നടക്ക നല്ല തണുപ്പ്
മ വെള്ളത്തിലൊക്കെ തൊട്ടാ ഒരു സും വെള്ളം ഒഴിക്കും
അതന്നെ അങ്ങന തന്നെയായിരുന്നു നല്ലത അത് തന്നെന്ന ഞാന് ഇവിടെ ചൂടല്ലേ ചൂട് നിങ്ങൾക്ക് നല്ല ചൂടു ഉണ്ടാവുംങ്ങട്ട് വരുമ്പ ഞങ്ങള അവിടെ ഏറിയ ഒരു തണുപ്പ് സീസ നിങ്ങൾക്കൊരു തണുപ്പാണല്ലോ അവിടെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ചൂടാവും
ഇവിടെ ഞ ഇപ്പൊ ഞാൻ നിക്കുന്ന ഇവിടെൊക്കന്ന് വെച്ചാല് ചൂടാണ്
ചൂടുണ്ടല്ലേ
നല്ല വ ഉച്ചക്കും ഒരു പത്ത മണിയൊക്കെ കൈന ഇറങ്ങിയാ നല്ല ചൂടേക്കാരം
ആഹ
ആഹ
നാട്ടത്തെ പോലെ തന്നെ ആായി ഞാനേ വന്ന ടൈമിലൊക്കെ ഇ ഇവിടെ നല്ല ചൂ ചൂടിന്
ആ അത് ഓരോ സമയത്ത് ഇപ്പൊ തണുപ്പിന് തണുപ്പ് കാലത്ത് തണുപ്പേ നല്ല തണുപ്പേക്കാര അതല്ലെ
ആ
ഉം
നല്ലൊരു ഞക്ക് തോണ ഇവിടെ നാട്ടത്ത് അത്ര ചൂടല്ലാ തോണ്ടോ അവിടെ
ആ അത്ര അവിടത്തെ അത്ര ചൂടല്ല അവിടെ അവിടെ നല്ല ചൂടല്ലേ ഞങ്ങന്നെ ഇപ്പൊ കൊറച്ച മുന്നേ എന്താ രണ്ടു മാസത്തിന്റെ മുന്നേ ഇക്കാര്യം വെറുതെ കോഴിക്കോട് പോയതാ ചൂട് എടുത്തിട്ട് വിയർത്ത് ഒലിച്ചിട്ട്
ആഹ്.
ഉ
അത ഞങ്ങ ഇവിടെ അല്ല ചൂടാ തണപ്പാണ്.
ഉം അ അ ഇവിടെ നല്ലതണ ഇപ്പ ചില സമയങ്ങളില്
ആഹ് അത് കാണാൻ ടൂറിസ്റ്റ് ഒക്കെ ഉ
ആഹ് അവിടെ കൊറേ സ്ഥലം കാണാനാണെങ്കിൽ കൊറ സ്ഥലങ്ങളുണ്ട്.
ഉണ്ടലെ
ഉം കാരാപ്പുഴ ഡാാംമ ഓരോ സ്ഥലത്ത് പുതിയ പുതിയ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ട് കളിക്കുന്ന ആഹ്
കുട്ടികൾക്ക് കളിക്കൻ ഇപ്പൊ മെയിനെ അങ്ങനത്ത തന്നെയ എല്ലായിടത്ത ആയി. കൂടുതലും കാണത് അങ്ങ അ തന്നെ കുട്ടികൾക്ക് കളി
ഉം ഇപ്പൊ ഇവിടെ ഇവിടെ നോക്കുമ്പോ കുട്ടികൾക്കും വലിയോർക്കും ഒരേ പോലെ കളിക്കുന്ന സാധങ്ങളാ ഉ വൈത്തിരി ഒരു പാർക്ക് ഉണ്ട് ഒരു മൃഗശാല പോലത്തെ.
ആഹ ആ.
അവിടെല്ല ഈ കഴുത ഒട്ടകം കുതിര പിന്നെ നമ്മക്ക് പക്ഷികളൊക്കെ മേത്ത് കൂടെ മേത്ത് കയിപിടിക്കാം പാമ്പിന തോളിൽ ഇട്ടുതരും പിന്നെ മറ്റേ എന്താ അറിയു ഒരു സാധനുണ്ടല്ലോ വ ഒന്തൊക്കെ അയിതിനൊക്കെ എടുത്തരും. ഉം ഇങ്ങനെ ഓ
ഇങ്ങനത്തെ കുറെസ്ഥലം ഉണ്ട് കാണാൻ. വേരണം ഇഞ് അങ്ങണ്ടൊക്കെ. പുതിയാപ്പളൊക്കെ വരട്ടെ പുതിയാപ്പള പോയിട്ട് നാലു മാസ ആയിട്ടള്ളൂ ആ ഇഞ് അടുത്ത് വരിലല്ലേ ഇഞ് പോയിട്ട് ഇപ്പൊ പുതിയ രതിയിലാണ് ഇതുവരെ മൊബൈലും കടലായിരുന്നു. പോയിന്നത് ഇപ്രാവശ്യം. പോയത് മൊബൈൽ കടക്കെല്ല മൊബൈൽ കടയിൽ നിന്നിട്ട് ചടപ്പൊന്ന് ഉള്ളത് പോലെ
ഹ ഹ.
ഇപ്പോ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ആയിട്ടാ പോയിക്ണ്. ആ അവടെ ലീവ് ഇങ്ങനെയണ് ആരണ്ട് വർഷം തികയുമ്പോ രണ്ട്മാസം ലീവ് എങ്ങനെ എന്നാ അറിയില്ല
ഉം
ആ ഇവടെ കൊറച്ച നിന്ന് പോയതാ പത്തു മാസൊക്കെ നിന്നിക്ക്ണു വന്നാ പോവുലാ
ആ
ഇനിപ്പങ്ങനെ അറിയില്ല ഞാൻ പറയ ഞാൻ അങ്ങോട്ട് വരാന്ന്
ഏ ആ അതന്നെ അത് നല്ലൊരു തീരുമാനാ
ആ ങ്ങോട്ട് വന്നാ പോവൂല ഞാൻ അങ്ങോണ്ട് വരാന്നറയും
ഹും ഹും പക്ഷെ അവടെ പോയ ചെലവ് ഞമ്മളേം കൊണ്ട് ഇതാക്കാൻ പറ്റൂല ഞമ് അവിടൊക്കെ പെരും ചൂടല്ലേ ഇപ്പൊ
ആപ്പൊ നല്ല ചൂടാണ്
ഉം ഇവടന്ന് ഞമ്മൾ വിചാരിക്കാ അവിടെ പോയാ അങ്ങനെ നടക്കാ ഇങ്ങനെടക്കാ പക്ഷെ അവടെ പോകുമ്പോ ഞമ്മക്ക് കൊറച്ചൂസം കൊണ്ട് മടുക്കും
മ്മള് മടുത്തമായിരള്ളാ
ആ ഇത് കിട്ടൂലവ്ടെ അവിടെ നമ്മൾ ആ റൂമിന്റുള്ളിലങ് ങ്ങനിരിക്കേണ്ടി വരും
റൂമിന്റുള്ളില് ങ്ങനെ നിക്ക പുതിയപ്പളാര പണിഞ്ഞ്വരുമ്പോ വരാ അതൊക്കെ തന്നൊള്ളു അതൊക്കെ തന്നൊള്ളു ഞാൻ പോയിട്ടില്ല്യാ ട്ടോ ഇതുവരായിട്ടും
ആ
പോണം
ഉം
ങ്ങളെപ്പച്ചി എവ് ഏത് ഭാത്തെയ്ന്നു ദുബായ് എവടേയ്ന്നു
ദുബായില് ഒരു അവ്ടെ ന്താ പറയാ ഒരു സിറ്റി പോലൊരു സ്ഥല ണ്ടിക്കി കറക്റ്റ് ആ സ്ഥലത്തിന്റെ പേര് അറിയില്ല
തന്നെ
ആ ഞങ്ങള് പോരുന്നു ഞങ്ങള് ഇപ്പച്ചി ആയാലും പ്പച്ചിന്റെ അനിയമ്മാരൊക്കെ ദുബായിലായിനു അപ്പൊ ഓരൊക്കെ ലീവിന് വന്ന് പോകൊയ്ക്കാരം രണ്ടു മാസം കയ്ഞ്ഞാ
അ ആ അപ്പൊങ്ങനെ വിസിറ്റിങ്ങിന് പോയി വന്ന്
ആ വിസിറ്റിങ്ങിന് പോയതാ
അതന്നെ നടക്കൊള്ളൂ
ആ അല്ലെങ്കി എന്തേ കെട്ടിയോനും പണി വേണം ഭാര്യക്കും പണി രണ്ടാക്കും പണി ണ്ടെങ്കി കൊഴപ്പില്ല
ആ അതന്നെ
ഉം
വേ അന്റെതൊക്കെ കഴിഞ്ഞാ
പഠി പഠിത്തം കഴിഞ്ഞിട്ടില്ല ഇനി അടു ത്ത മാസം ഒര് എക്സാം ഉണ്ട് ആ പരീക്ഷയും കൂടെ എഴുതിയാല് കഴിഞ്ഞ്
പിന്നെ വർക്കിന് പോവല്ലേ
പിന്നെ ജോലിക്ക് കേറാം
അവിടെത്തന്നെ വയനാട് തന്നെ നോക്കാ ജോലി
അല്ല ഞാനിപ്പോ വയനാട് ഒരു ആശുപത്രിയില് ആറു മാസം കേറി ഞങ്ങക്ക് പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഒരു ആറു മാസം നമ്മൾ ഏതെങ്കിലും ആശുപത്രിൽ നിക്കണം സ്ഥിരായിട്ട് അപ്പൊ അങ്ങനെ നിന്നിട്ട് ഞാന് കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ കഴിഞ്ഞത്
ആ ആഹ സ്ഥിരയിട്ടല്ലേ
ആഹൈറ്റ് ഒരു ഒരു കൊല്ലത്തെ എന്താ പറയാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാല്
നഴ്സല്ലേ ഞങ്ങള് പഠിക്കണേ സിസ്റ്ററല്ലേ പഠിക്കണേ ആഹ ആ ഡയാലിസിറ അല്ലേ അപ്പ ക്ക് എക്സാംണ്ട പരീതിട്ട അക്ക്റ പോ നീ ജോലിയൊക്കെ ആയിട്ടാവല്ലേ കല്യാണം കേക്കുക വയനാടൊക്കെ എവിടൊക്കെ അടുത്തൊക്കെ ആണെങ്കിലൊക്കെ കല്യാണക്ക്
ഉം ഉ കല്യാണ െ വരൽ ഇങ്ങനെ നോക്കും ഞാൻ പിന്നെ ഇങ്ങനെ നീട്ടി നീട്ടി കൊ ഉണ്ടോന്നിയ
ആഹ അല്ല ജോലിയൊക്കെ ആയിക്കോട്ടെ നട്ടൊക്കെ തന്നെ മാറ്റ ഞങ്ങളൊക്കെ തന്നെ പഠിിക്കും കഥ അന്ന് കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സ് വയസ ആുമ്പോത്തിന് കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സായപ്പോോൾ ഒരു കുട്ടിയ ആയി
ആഹ അതെ എന്ന എമ്മച്ച എപ്പഴും പറയും എന്റെ താത്താന അതേപോലെ പതിനെട്ട് വയസിൽ കെട്ടിച്ചണ അങ്ങനെ പറയും എന്തെലൊക്കെ ഞാൻ കാട്ട എന്റെ പ്രായം അന
ആഹ്
പ്പെച്ചീന്റെ കുടുംബൊക്കെ ഈ ഒരു സ്താദ് പോലെണ്. അപ്പോ പതിനെട്ട് വയസ്സായ കെട്ടി ക്ക്യാ അങ്ങനെ ക്കൊരുതാ ഇന്റെപ്പച്ചീന്റെ അനിയന്റെ മോളെ പതിനേഴ് പതിനേഴാമത്തെ വയസ്സില് ഓള മുട്ടായി കൊടുത്തിട്ട് പതിനെട്ട് തെകഞ്ഞപ്പോ നിക്കാഹ് ചെയ്ത് ഇന്നട്ടൊ റ്റ കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം. ഓള കല്യാണം കഴിഞ്ഞ്.
ഇവടെ ഇന്നെ കെട്ടിച്ച ക്ക സ് മോല്യേമാരെ ഇതന്നേണ്. ഉസ്താദ്മാരെ
ആഹ്